ഹലോ
എന്താ വിശേഷം
നല്ല വിശേഷം
എന്താപ്പ ചെയ്യുന്നേ
ഞാന് വായിച്ചൊണ്ടിരിക്ക്യാര്ന്നു
ഓ നിങ്ങക്ക് വായനാശീലൊക്കെ ണ്ടോ
ഓ വായനക്കെണ്ട് പുസ്തകങ്ങളൊക്കെ വായിക്കും
ഓ ങ്ങള് ഇത് വായനശാലേ പോയിട്ക്കലാണോ
ആ വായനശാല അട്ത്ത്ണ്ട് അവ്ട്ന്ന് പോയി എട്ക്കും
അതെ എന്തുട്ട് ലൈബ്രറി മാത്രാണോ അതോ പത്രം പുസ്തകങ്ങള
എല്ലും വായിക്കും വായന എന്റെ ഒരു നല്ല താല്പര്യള്ള ഒരു വിഷയാണ് വായനന്ന് പറയുന്നത്
അതെ അതെ എനിക്കും ഭയങ്കര ഇഷ്ടാണ് ഞാന് ഇങ്ങനെപ്പോ ആട് ജീവിതം വായിച്ചോണ്ട് രിക്ക്യാര്ന്നു
ആണോ എന്താണ് അതില്ള്ളത് എന്തൊക്കെ ഞാ ത് വരെ വായിച്ചിട്ടില്ലത് അയ്നെ കുറിച്ചൊന്ന് വിവരിക്കാമോ
അതെ ആട് ജീവിതം നമ്മളെ ബെന്യാമെൻ ന്ന് പർഞ്ഞ എയ്ത്ത്കാരൻ എയ്ത്യെതാണ് ങ്ങള് കേട്ട്ട്ട്ണ്ടാവും വേറെ കൊറെേ എയ്തിറ്റ്ണ്ടാവും അപ്പോ അയ്ല് പ്രവാസ ജീവിതാണ് പറയുന്നത് പ്രവാസി പ്രവാസിയായാണ്ട് കഷ്ടപ്പെടുന്നതും കാര്യങ്ങളൊക്കെണ് അതില് പറയുന്നത്
ഉം
നിങ്ങളതൊന്ന് നോക്ക്യോക്കോണ്ടി വായ്ച്ചോക്കോണ്ടി
എങ്ങനെ
പ്രവാസ ജീവിതത്തെ കുറിച്ചാണ് അയ്ല് പറയുന്നത് പ്രവാസികളുടെ ജീവിതം അവ്ട്ത്തെ കഷ് ട്ടപ്പാടും അവടെ പെടുന്നതും അങ്ങൻത്തെ സംഭവങ്ങളാണ് പറയുന്നത് നജീബെന്നൊരാളെ കുറിച്ചാണയ്ല് പറയുന്നത് യഥാർത്ഥത്തിൽ നടന്നൊരു സംഭവാണ് അയ്ല് വിവരിച്ചിക്ക്‌ന്നെ
ആഹ്
പിന്നെ ആട് ജീവിതപ്പം സിനിമയാക്കിട്ട്ണ്ട് അത് കണ്ടിര്ന്നോ
ഇല്ല ഞാൻ കണ്ടിട്ടില്ല
ആട് ജീവിതൊക്കെ കാണ്ണം ഞമ്മക്ക് എങ്ങനെയാണ് ഇപ്പൊ പ്രവാസികൾ ടെ ത് കഷ് ട്ടപ്പാടും കാര്യങ്ങളൊക്കെ നമുക്കറിയാൻകഴിയും ഞമ്മളെ ഇവിട്ന്ന് നാട്ട്ന്ന് ഒരാള് പോയി അവടെ എന്തൊക്കെ കഷ്ടപ്പെട്ട് അവടെ പെട്ടു പോകുകയും അറബികളുടെതില് അങ്ങനെ ഭക്ഷണം കിട്ടാതിം അങ്ങനൊക്കെ ഇതാവുന്നൊരവസ്ഥയാണ് അയ്ല് കാണിക്കുന്നത്
ഓ അത് ശെരി
പിന്നെ ഏത് നോവലാണ് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത്
ഒരുപാട് നോവലുകളുണ്ട്
ങ്ങള് പാത്ത്മ്മാന്റെ ആട് ബഷീറിന്റെ അതൊക്കെ ങ്ങക്ക് ഇഷ്ടാണോ
കഴിഞ്ഞു അതൊക്കെ
അതെ പിന്നെ നമ്മള ഈ ആടുജീവിത പത്താം ക്ലാസ്ത്തെ പുസ്തക ത്തിൽ വന്നിട്ടുണ്ട് നിങ്ങളെ പഠിച്ച കാലത്ത്ണ്ടായിരുന്നോ
ഓന്നണ്ട്
അതെ പിന്നെ നമ്മൾ ഈ എന്താ കുട്ടികൾക്കൊക്കെ ചെറുപ്പത്തിലെ തന്നെ ഈ പുസ്തക വായനയും ഇതൊക്കെ നമ്മൾ പഠി ഇതാക്കണം അപ്പൊ
ആഹ് ഞാൻ എൻ്റെ കുട്ടികക്ക് വാങ്ങി ക്കൊടുക്കാറുണ്ട് ബാലരമ മംഗളം
അതെ അതുപോലെയുള്ള ചെറു കഥകൾ അവർക്ക് വായിക്കാനും ഇൻട്രസ്റ്റ് ഉണ്ടാവുല്ലോ
ഇതെല്ലാം കുട്ടികൾക്ക് നല്ലേ നല്ല താല്പര്യള്ളതാണ് കുട്ടിയാൾക്കൊക്കെ
അതെ
ഞാനും അങ്ങൻ തന്നെ ഇവിടെ കുട്ടികളോടൊക്കെ എന്നും പത്രം വായിപ്പിക്കും നമ്മള് ചെർ ഇപ്പത്ത തന്നെ അവർക്ക് വായിക്കാനൊന്നും കിട്ടില്ല എന്നുണ്ടെങ്കിലു ഓരോ അക്ഷരങ്ങൾ പരിചയപ്പെടുത്തി കൊടുക്ക അങ്ങനെ അവര് എന്നാ കൊർച്ച കഴിയുമ്പോ നല്ല വായനാശീലള്ള കുട്ടികളായി മാറുല്ലോ അപ്പോ ചെർ അപ്പൊ ഞാനിപ്പോ ഇംഗ്ലീഷ് പത്രവും, മലയാള പത്രം അങ്ങനെ രണ്ടു തരം പത്രങ്ങളാണ് എറക്കിയത്
ഞൻ ഇംഗ്ലീഷ് പത്രം വായനയില് കൊർച്ച് കൊറവാണ്.
അതെ
ഇംഗ്ലീഷൊന്നും വായിക്കാറില്ല. മലയാളെ വായിക്കാറൊള്ളൂ
അതെന്നാ നിങ്ങൾക്ക് ഇംഗ്ലീഷ് പാത്രം എന്താ ഇതാക്കി ക്കോണ്ടി ഇന്നാ പിന്നെ എന്താറിയോ നമ്മളയില്
കുഗ്രാമാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഇംഗ്ലീഷ് പത്രം വരുത്താ വരാറില്ല.
അതെയോ? എന്നാൽ നിങ്ങള് ഇപ്പൊ നമ്മുടെ ഫോണിൽ നോക്കിയെല്ലാം കിട്ടാലോ
എങ്ങനെ?
ഇപ്പൊ നമ്മുടെ ഫോണിലേ നോക്കിയാ എല്ലാം ക്ലിയറായി കിട്ടുവല്ലോ, നമുക്ക് ഏത് പത്രം വാണെങ്കിലും ഫോണില് നോക്കിയാൽ മതി.
ഫോണിലാണ് നോക്കാറ്
അതെ ഫോണിലാന്ന് പറഞ്ഞാല് നമുക്ക് എല്ലാ സംഭവവും അടിച്ച് നോക്കിയാൻ അപ്പതന്നെ കിട്ടുവല്ലോ? അത് കുട്ടികൾ ക്ക് പറയുമ്പോം കാർട്ടൂൺ രീതിയില് അതുപോലെ തന്നെ എന്താ അവർക്ക് അവരുടെ ഇഷ്ടപ്പെട്ട ക്യാരക്ടേഴ്സ് ഉള്ളതിലൊക്കെ ഇംഗ്ലീഷും വരുന്നുണ്ട്.
അതെ അതെ
ഇംഗ്ലീഷ് കഥകള്, അങ്ങനെയൊക്കെ ഉണ്ട്. അതൊക്കെ കുട്ടികൾക്ക് ഇട്ട് കൊടുത്താൽ കൂടുതലും ഇംഗ്ലീഷ് അവർക്ക് ഇതാകും ഇപ്പൊ കോക്കോ മെലിൻ അങ്ങൻത്തെ കൊറേ ചാനലുകൾ ഉണ്ട്.
അതെ
ദയാനാ ഡ്രോമ അങ്ങനെ കുട്ടികൾ എന്തായാലും മൊബൈല് കളി ക്കുന്ന കുട്ടികളായിരിക്കും. അപ്പൊ അവർക്ക് ഇംഗ്ലീഷ്, ഹിന്ദി അതുപോലെയുള്ള ഭാഷകളൊക്കെ നമുക്ക് കൂടുതൽ കുട്ടിയാക്ക് അറിയണം എന്നുണ്ടെങ്കില്, അതുപോൽത്തെ ഇത് ഇട്ട് കൊടുക്ക. കാർട്ടൂൺസ് ഇട്ടു കൊടുക്ക ന്ന അവര് കണ്ടിരിക്കും ചെയ്യും. അവർക്ക് അതില് കൂടുതൽ താല്പര്യം ഉണ്ടാവും ചെയ്യും. അപ്പൊ നിങ്ങള് ഏതേലും കു ഞാനിപ്പോ ഇങ്ങനെ ക്രാഫ്റ്റ് റ്റ് വർക്കുകളൊക്കെ ചെയ്യാറുണ്ട്. വീട്ടിലിരുന്നാണ്ട് നമുക്ക് എങ്കേ എങ്കേജ്മെന്റിന് ഇപ്പ കൊറെ ബൊക്കെ മുഠായി അങ്ങൻത്തെ കൊറേ സംഭവങ്ങൾ ഉണ്ടല്ലോ അപ്പൊ അങ്ങനെ ക്രാഫ്റ്റ് വർക്ക് ചെയ്യുന്നുണ്ട്. പിന്നെ ഇപ്പോ കൂടുതലായ്റ്റും ഇപ്പൊ സ്കൂൾ തുറന്നത് കൊണ്ടെയ് നെയിം സില്പ്പ്പ് ഒക്കെ നമ്മൾ ഫോട്ടോ വെച്ച് ചെയ്തു കൊടുക്കും. ക്കുന്നുണ്ട് അപ്പം.
സമ്പാദിക്കാൻ കഴിയുന്ന ഇതാണല്ലോ അല്ലേ?.
അതേ നമുക്ക് വീട്ടിലിരുന്നാണ്ട് തന്നെ നല്ലോം സമ്പാദിക്കാം നമുക്ക് എന്താ ഇപ്പം ഫുള്ള് നമുക്ക് പ്രൊഡക്റ്റ് എല്ലാം നമുക്
ഈ നൈൻ സ്ലിപ്പ് ചെയ്യുന്നതിന് നിങ്ങള് എത്ര രൂപയാ വാങ്ങുന്നത്.
അത് നമ്മള് അയ്മ്പത് രൂപ വെച്ച്ട്ടാണ്. ഒരു ദിവ നമ്മള് എത്ര നയ്സ്ലിപ്പ് വാണോ അയ്നൻസരിച്ച് ചെയ്യുന്നേ നമ്മള് ഫോട്ടോ ഫോണിൽ തന്നെ എഡിക്റ്റ് ചെയ്യും. കൊർഞ്ഞ ചെലവിലാണ് നമ്മൾ ചെയ്യുന്നത്. കസ്റ്റമേഴ്സ്നും തന്നെ കൊർഞ്ഞ ചെലവിന് കിട്ടും ചെയ്യും. എന്നാ നമുക്ക് നമുക്ക് ലാഭം ഉണ്ടാവും ചെയ്യും.
ഓക്കെ എനിക്ക് ഒരു എനിക്കൊരു പിന്നെ ഫോട്ടോ ഫ്രെയിം ആയി ചെയ്താണ്ട് തരുന്നപ്പ ഒരു തുണ്ടല്ലോ ഏ അത് ചെയ്യാന് നിങ്ങളേല് ഇപ്പ എത്ര രൂപയാവും.
അത് നമ്മൾ ഇരുന്നുറ് മുതൽ സ്റ്റാർട്ടെയ്യുന്നുണ്ട് നമ്മള് ഓരോ ക്വാളിറ്റിക്ക് അനുസരിച്ചാണ് നമ്മത് ചെയ്ത് കൊട്ക നമ്മള് ക്യാൻവ എന്നൊരു ആപ്പ് ഉണ്ട് ഫോണില് അപ്പോ ആ ആപ്പിലൂടെ നമ്മൾ എഡിറ്റ് ചെയ്തിട്ട് സ്റ്റുഡിയോ വഴി അങ്ങനെ ചെയ്യലാണ് നമ്മള് പൈസക് പലേ റേറ്റിനുണ്ട് എഫോർ സൈസ് ചെയ്യണെങ്കില് അങ്ങനെണ്ട് അതിന്റെ സൈസ് കൊർഞ്ഞൊര് താണെങ്കി അങ്ങനെണ്ട് അമ്മക്ക് ഏത് ടൈപ്പാണോ വേണംന്ന് വെച്ചാൽ അത് ഞ്ഞമ്മൾ ചെയ്ത് കൊടുക്കും.
ഏ ഏത്രീയില് ചെയ്ത് കൊടുക്കുവോ.
ഓ ചെയ്തു കൊടുക്കും
ആ ശരി ഏതായാലും എനിക്കൊന്ന് ചെയ്യണം. ആ ഇൻക് ഒരാൾ
അതെ ഞമ്മളിപ്പോ ഇങ്ങനെ വീടുകൾല് ഇങ്ങനെ സർപ്രൈസ് ആയിറ്റ് വ് എന്താ ഇത് കൊടുക്കുന്ന പരിവാടി ഇന്റെ അവരറിയാതെ അവരെ വീട്ടിലേക്ക് നമ്മള് എത്തിച്ച് കൊടുക്കും അങ്ങനെ അവര് സർപ്രൈസ് ചെയ് പ്പിച്ചാണ്ട് നമ്മള് സാധനം കൊടുക്കുന്നുണ്ട് അങ്ങക്ക് അങ്ങനെ വാണങ്കില് അങ്ങനെയും പറയാം
അത് അത് ശരി
പിന്നെ അതുപോലെ തന്നെ ഈ കുട്ടികളെ ബർത്ത്ഡേക്ക് മുട്ടായികൾ ഉണ്ടല്ലോ നമ്മൾ അവരുടെ ഫോട്ടം വെച്ചാണ് ചെയ് ചെയ്ത് കൊടുക്കുന്നുണ്ട്
അതൊക്കെ ണ്ടാക്കി കൊടുക്കുന്നുണ്ട്ലേ അതൊക്കെ ബോക്സ് ഇത് നല്ല റെയ്റ്റ് വരൂലെ വെല വരൂലേ
ഇല്ല്യാ വല്യ വെലൊന്നും അയ്ന് വര്ല്ല.
ഉം ഏറ്റവും കുറഞ്ഞ രീതിയിൽ എത്ര രൂപക്കാ ചെയ്യുന്നത്.
അത് നമ്മള് ഒരു മുഠായിക്ക് പത്ത് രൂപ എന്ന നിലക്കാണ് നമ്മള് ചെയ്യുന്നത് അതില് കുട്ടിന്റെ ഫോട്ടും കാര്യങ്ങളൊക്കെ നമ്മള് ചെയ്യുന്നുണ്ട്
ആണോ അത് ശരി.
അപ്പൊ കുട്ടികൾക്ക് ഒരു താല്പര്യ ആണല്ലോ ഒക്കെ കാണുമ്പോ അപ്പൊ അങ്ങനെ കൊറേ ക്രാഫ്റ്റ് വർക്കുകളും കാര്യങ്ങളും ചെയ്യുന്നുണ്ട് അങ്ങനെ കൊർച്ച് സാലറി ഞാൻ ണ്ടാക്കുന്നുണ്ട്
ആഹ്
അപ്പൊ പിന്നെ ഞാന് അതിന്റെ ഇതും ഇട്ക്കുന്നുണ്ട് ക്രാഫ്റ്റ് വർക്ക് കുട്ട്യേൾക്ക് ഇങ്ങനെ ക്ലാസ് ഇട്ത്ത് കൊടുക്കുന്നുണ്ട് ഓൺലൈനായി ട്ട് ഇപ്പോ ബൊക്കെ കാര്യങ്ങളൊക്കെ ഇണ്ടാക്കല്ലോ നമ്മള്
അത് ഞാന് തെരഞ്ഞ് നടക്കായിരുന്നു ഓൺലൈനായിട്ട് കുഞ്ഞിനെ പഠിപ്പിക്കാനും വേണ്ടീട്ട് അപ്പൊ ആളെ കിട്ടിട്ടില്ലായിരുന്നു അങ്ങനാണെന്ന്ണ്ടെ ങ്കില് നിങ്ങളെ കോൺടാക്ട് നമ്പർ ഒന്ന് തരണം.
അതെ നമ്മള് ഇതില് നം
അയക്കണം
അതെ നമ്മള് ഈ ക്രാഫ്റ്റിന്റെ ഇതില്ന്ന് പറഞ്ഞാല് നമ്മള് ഫസ് ഫസ്റ്റ് മൂന്ന് ദിവസം നമ്മൾ ഫ്രീ ക്ലാസ്സ് കൊടുക്കുന്നുണ്ട് കുട്ടികൾക്ക്
ആണോ
അപ്പൊ അവർക്ക് അതിൽ ഇൻട്രസ്റ്റ്ണ്ടോ കാര്യങ്ങള്ണ്ടോ ചെയ്യാൻ കഴിയൊ എന്ന് തോന്നുന്ന്ണ്ടെങ്കി മാത്രം നിങ്ങ ക്ക് ഞങ്ങളെ ഇതില് ചേർന്നാ മതി അപ്പൊ നമുക്ക് ഫ്രീ ക്ലാസ്സില് എന്തായാലും ഞാൻ ലിങ്ക്ങ്ങക്ക് അയച്ച് തരാം
ആയിക്കോട്ടെ
അപ്പോ അത് എന്തായാലും നമുക്ക് വീട്ടിലിര്ന്നാണ്ട് തന്നെ എങ്ങോട്ട് പോകാ തെ തന്നെ നമക്ക് പൈസ ഇണ്ടാക്കാൻ പറ്റിയ ഒരു മാർഗാണല്ലോ
അതെ അതെ അതെ അതെ
അപ്പൊ വാ നമുക്ക് അത്യാവശ്യം നല്ല സാലറി അതിൽ കിട്ടുന്നുണ്ട്ട്ടോ നമ്മള് ഈ എൻഗേജ്മെന്റ് അതുപോലെ നിക്കാഹ് ഒക്കെ ഇപ്പൊ എന്ന് പറഞ്ഞാല് ഒരാഘോഷം തന്നെയാണല്ലോ എല്ലാരും മുട്ടായി കൊട് ഒക്കെ പലതരം മുട്ടായി കൊടുക്ക അങ്ങനെ സംഭവം തന്നെയാണല്ലോ
ഉം
അതോണ്ട് നമുക്ക് നല്ല വർക്ക് കിട്ടും അതേപോലെ ഇപ്പൊ കുട്ട്യേളെ ബർത്ത്ഡേലേല്ലും പിന്നെ അതുപോലെ തന്നെ ഓര് എന്ത് പരിപാടി ഇണ്ടെങ്കിലും നമ്മള് ബൊക്കെ പോലെള്ള സംഭവങ്ങള് ചെയ്തു കൊട്ക്കാണല്ലോ അപ്പം അതിലൂടെ അതുകൊണ്ട് നമുക്ക് അതില് കൂടുതൽ അവസരങ്ങള്ണ്ട് ട്ടോ ഞമ്മക്ക് കസ്റ്റമറേ കിട്ടോന്ന്ള്ള പേടി വേണ്ട നമ്മളെ എന്തായാലും നമ്മളെ കുടുംബത്തില്ള്ള ആൾക്കാര്ക്ക് തന്നെ അത് വാണ്ടി വരും
ഉം ആഹ്
അപ്പൊ ഇങ്ങള് എന്തായാലും നോക്കി ഇങ്ങക്ക് ആവശ്യംണ്ടെങ്കി അറീക്കി
ആയിക്കോട്ടെ തീർച്ചയായിട്ടും അറീക്കാം
പിന്നെ നിങ്ങള് എന്താ വായനാ ശീലം കുട്ട്യേളെ എന്തായാലും നല്ലോം ഇണ്ടാക്കിട്ടോ
നിങ്ങളേല് ആട് ജീവിതത്തിന്റെ ബുക്ക്ണ്ട്ന്നാ പറഞ്ഞെ അതോന്ന് തരാൻ കഴിയോ
അത് ഞാന് ആട്ൽ ജീവിതത്തിന്റെ ഇത് മതിയൊ നിങ്ങക്ക് പി ഡി എഫ് ആയിട്ട് അയച്ച് തന്നാ മതിയോ ഫോണില്
ആഹ് ആയിക്കോട്ടെ അങ്ങനായാലും മതി
അത് എന്തായാലും നമ്മള് വായിച്ചിരിക്കേണ്ട കഥയാണ് നമ്മടെ എന്റെയൊക്കെ കണ്ണ് നെറഞ്ഞു പോയിട്ടുണ്ട് ട്ടോ അത് നല്ലൊരു ഇതാ എത്താ ഇപ്പൊ ആട്ജീവിതം സിനിമ തന്നെ കണ്ടാ മതി എന്നാ തന്നെ നമുക്ക് അയില്ള്ളതൊക്കെ മനസ്സിലാകും
ഓഹ്
എത്രയോ ആളുകള് സിനിമ കണ്ട് കരഞ്ഞവര് ഇതൊക്കെ ഉണ്ടല്ലോ പിന്നെ നജീബ് എന്ന കലാകാരന്റെ ഇതിനെ കുറിച്ചാണ് പറയുന്നത്
ഞാൻ ഞാൻ അഞ്ച് വർഷ കാലം പുറത്തായിരുന്നു
ആണോ അപ്പൊ നിങ്ങൾക്ക് ഇതിനെ കുറിച്ച് കൂടുതൽ കണക്ട് ചെയ്യാൻ പറ്റും പ്രവാസികൾക്കേ ഇപ്പൊ നമ്മള് നാട്ടിൽ നിൽക്കുന്ന ആളുകൾക്കറിയില്ലല്ലോ അവിടുത്തെ ബുദ്ധിമുട്ടും കാര്യങ്ങളും നമ്മളൊക്കെ ഒരു ക്യാഷ് ചോയി ക്യാഷ് പോയി ഇട്ട് തരുന്ന് നമ്മള് ഇവിടെ എൻജോയ്മെന്റ് നട അവരുടെ അവരെങ്ങെ എത്രത്തോളം ബുദ്ധിമുട്ടുണ്ടെന്ന് നമ്മൾ അറിയുന്നില്ലല്ലോ നമ്മളെ ജനിച്ചു വളർന്ന നാടും വീടും വിട്ട് അവര് പോവുകയാണല്ലോ പ്രവാസ ജീവിതത്തിലേക്ക് അപ്പോ എന്തായാലും ആടു ജീവിതം എന്നുള്ളത് നിങ്ങള് ഒന്നെങ്കിൽ സിനിമയാണോ അല്ലെങ്കില് ഈ കഥ എന്ത എന്തായാലും നിങ്ങൾ വായിക്ക അല്ലെങ്കിൽ കാണുകയൊ ചെയ്യണം കാണാത്തവർക്കൊക്കെ ഇത് പറയണം പറഞ്ഞു കൊടുക്കണം
ഉം
എന്നാ ശരിട്ടോ
ആഹ് ഓ ആയിക്കോട്ടെ